ഹലോ അ
അലൈകും അസ്സലാം
കേക്ക്ന്ന്ണ്ടാ?... ആഹ്. ആഹ് ഇനി വേറെ എന്താ അപ്പൊ നിങ്ങളിപ്പോ അക് മൊയിലാഞ്ചിക്ക് പോണ്ടെ അപ്പല്ലേ? ഇങ്ങക്ക്
ഇല്ലല്ല. ഞാന് ഇനിക്ക് കൊറേ നേരം ഇരിക്കാൻ കഴിയൂല. ഞാൻ വേ ഇട് പ്പിച്ചതാ കൊറേ കുഞ്ഞി മക്കൾ ആ കൊറേ കുഞ്ഞി മക്കള്ണ്ട് അവരെല്ലാം വരും. ടാൻ പറഞ്ഞിട്ട് ഞ ഞ ഞ ഒരാണ പറഞ്ഞ ത്ര?
ഉം ഇങ്ങള് മൈലാഞ്ചി ഇട്ടൊടുക്കുന്ന ആളാ. ഇപ്പൊ ഒരാള് അങ്ങനത്തെ ഇട്.
അല്ല അങ്ങനെയല്ല നോർ നോർമലി നോർമലി
അങ്ങനെ ല്ലോ. ഒരാളല്ലോ പഠിച്ചിട്ട് ഈ മെഹന്ദി കോഴ്സ് പഠിച്ചിട്ട് ങ്ങനോ. ഓരോ വീട്ടിൽ പോയിട്ട് ഇട്ട് കൊടുത്താൽ നല്ല പൈസയാ. ഒരു ഒരു നേരം തന്നെ ആയിരു ത്തിയാല്ണ്ട്. ഒ ഒരു കൈക്ക് മാത്രേ രണ്ട് കൈക്ക് രണ്ടായി രോ അങ്ങനെയല്ലന്ന് ഇപ്പം മേ കൈയിനാ കഴിഞ്ഞാഴ്ച്ച എന്റെ ഇത്താത്താന്റെ മോളെ മംഗലം കഴിഞ്ഞ്ട്ട് ഓക്ക്. രണ്ടായിരം റുപ്യറ്റെ ആയിന് ആഹ് ഒരു നേരം ആഹ് മൊയ്ലാഞ്ചി ഇട്ട് കൊടുത്തിട്ടന്നെ. പോക്ക അവര് ഇട്ട് കൊടുത്ത് ആള് വന്നിട്ട്.
ആഹ് ആഹ്
ആഹ് അന്നേരം
പിന്നെ ഇപ്പൊ പിന്നെ അ അത് കല്യാണത്തിന് പിന്നെ അതു മാത്രാല്ലല്ലോ. എന്തോ ഹാൽ തീ അങ്ങന്ത്തനും വെക്കുന്നില്ലേ അങ്ങനത്തെെയെല്ലാം നിങ്ങള നാട്ടിൽ വെക്കാറുണ്ടോ?
ഇല്ലല്ലല്ല. ഇത്‌വരെ ചെയ്തിട്ടൊന്നുല്ല. എന്റെ കല്യാണം ത്തിനും ഇല്ല അങ്ങനത്തെ പരിപാടി ഒന്നും ഇതുവരെ ഒന്നിനും കൂടീട്ടുംല്ല.
ഉം... ഹൽദി നൈറ്റ് എന്തോ ബ്ലാക്ക് ആൻഡ് നൈറ്റ്‌ പിന്നെ അറബിക്ക് നൈറ്റ്‌ അങ്ങനത്തെയുള്ള കുറേ അയ്യോ സംഭവങ്ങൾ ആ ഓരോരോ ആ അതന്നെ അത് യൂട്യൂബിലും ഇൻസ്റ്റാ ഗ്രാമിൽ ഇപ്പോ കാണുന്നുണ്ടല്ലോ റീൽസല്ലാം ആയിട്ട് ഹലോ
കല്യാണമെന്ന് പറഞ്ഞ നമ്മളെല്ലാം സിമ്പിൾ ആയിട്ട് വേഗത്തിൽ എല്ലാം കയിച്
ആ എല്ലാപ്പാ ഇപ്പൊ യൂട്യുബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇങ്ങനെ കാണുന്നില്ലേ അയിനിപ്പോ അതുപോലത്തെ അപ്പൊ അതുപോലെന്നെ മറ്റുള്ളവരും അഭിനയിക്കാ ആ ഇപ്പൊ എൻഗേജ്മെന്റ് ന്നെ ഇപ്പ എക്സ്ട്രാ കുറെ മുട്ടായിും മറ്റും മർച്ചും നിങ്ങൾ കാണാ കാണാറില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉച്ചഗ്രാമിലല്ലാം എടുത്താലേ അതാ ആഹ് അതന്നെ ഉണ്ടാകും ആഹ് അതെല്ലാം ഓവർ തന്നെ പക്ഷേ ഒരാൾ അതുപോലെ തന്നെ കണ്ടിട്ട് ചെയ്യും
ആ അതന്നെ ആ കോപ്പിയ ഫുൾ
ആഹ് മ്മ് ഇങ്ങളെ നാട്ടിൽ എല്ലാം അങ്ങനത്തെ എല്ലാം ഉണ്ടോ സംഭവങ്ങൾ എൻഗേജ്മെന്റ് ണ്ടാ ഓ അങ്ങനത്തെക്കെണ്ട് ഇണ്ടന എവിടെങ്കിലും
അതല്ല ആകെ ഒരു മുട്ടായിന്റെ ഹാമ്പർ മാത്രം കൊടുന്നുന്ന്
ഓ
എല്ലാ ആൾക്കാരും നെഡ് സുണ്ടാവോ ഏ പലതരത്തിലുള്ള മുട്ടായി ണ്ടാവോ ഓ
ബദോ അതോ പിസ്ത പിന്നെന്തോ ഈത്തപ്പയില്ലേ അങ്ങത്തോട്ട് ആ അതെല്ലണ്ടാ പക്ഷെ പെട്ടിയിലാക്കിട്ട് ഓരോരോ ഓരോരോ ഇത്ത് ഇങ്ങനെ കാണാൻ നല്ല രസന്ന അതല്ലോ
അത് മാത്രല്ല ഞമ്മള് ഡ്രസ്സ് കൊണ്ടരുന്ന കൊണ്ടുരുന്ന ആ വലിക്കുന്ന സൈസ് ല്ലേ അതില് നർ വലിക്കുന്ന സൈസ് പെട്ടിയില്ലേ
ആ ഒരു വല്യ വല്യ പെട്ടില്ലേ ആ
ആ അതില് വരെ കൊണ്ടോയി കൊടുക്കുന്നരില്ലേ
ആ ആ പിന്നെ ആ
അതല്ല ഈ പെണ്ണ് എപ്പ തിന്ന് തീർക്കുന്നാവ
അതന് കൊറെ ബന്ധുക്കളെല്ലാം ഇണ്ടാവല അവര്ക്കെല്ലാം കൊടുത്തൂടെ നമ്മ പിന്നെ ഒറ്റക്ക് തിന്നണ്ടാല്ലോ
ഞാനല്ല ഞാനല്ലാണ് ആർക്കും കൊടുക്കൂലാന്ന്
ആർക്കും കൊട് ട്ടില്ല ആജെ എന്ത ഒരു കൈക്ക് വരുന്നൊ ഒരു സംഭവം ഇല്ല ഇന്റെ പേരെന്ത്യനു അത് വര്ന്നാ പറിയ നമ്മള ന നമ്മളെ നാട്ടില അങ്ങനെ പറിയ ആര്ക്കും കൊടുത്തി ല്ല വര അപ്പൊ അത് പേടിച്ചിട്ട് എല്ലാം കൊടുക്കു
എന്റേത് എന്റെതാകെ കി കാറ്റ് മാത്രള്ള ഹാമ്പറ ആണേ അത് വലിയ കിറ്റ്ക്കറ്റ് ഇണ്ടാലോ
ആ ആ ആ ആ
ആ അത് രണ്ടെണ്ണം മൂന്നെണ്ണല്ലാം ഞാൻ എടുത്ത വെച്ച് ബാക്കിയെല്ലാം കൊടുത്
വലുത് എനിക്ക് വേണം പറഞ്
ഓ അപ്പന്നിട്ട് ഇരുന്ന് തിന്നല രിക്കല്ലേ
ഞാന് ചോക്ലേറ്റ് എനിക്ക് പ ഭ്രാന്താണ്
ആ പക്ഷേങ്കില് അനക്ക് മറ്റേ ഇത് ഇപ്പൊ ഒരു മാർബിൾ സോത്തിയല ഇറങ്ങുന്നല്ലേ അങ്ങ തോത്തി ന്നും എനക്ക് ഇഷ്ടല്ല ആ ആ അങ്ങനത്തെയന്നും എനക്കഷ്ട്ടല്ല ഏ അതീക ഉം അതീക ന സു ഉള്ള വത്തിയൊന്നും എനിക്ക് ഇഷ്ടല്ല പിന്നെയും സ്ലിം ആയിട്ട് ഞ്ഞാ ഗാലക്സി
ഗാലക്സി അല്ല ഗാലക്സിയല്ല പാക അത് നല്ല മധുരംന്ന ബാക്കിയല്ല ഓവർ മധുര ഞാന് ആ ഞാന് മ റ്റെ ദുബായി ചോക്ലലായിട്ട് ല്ലേ
ആ ആ
ആ ഇപ്പൊ നാട്ടിലെല്ലാം എറങ്ങിട്ടുണ്ടല്ലോ കൊതിയോണ്ട് വാങ്ങിപ്പോയി മത്ത് പിടിച്ച് ഫുള്ള് തിന്ന് കഴിക്കാൻ കഴിയ്യാഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡും കൂടി ഉള്ളതുകൊണ്ട് കഴിഞ്ഞ്
പക്ഷെ അതിന് അന്നേരം എത്ര നാട്ടിൽ എത്ര റേറ്റ്
നാട്ടിലാണ് നല്ല നല്ല റേറ്റ് വരുന്നത് നന്നൂറ്റി മുന്നൂറ്റി സംതിങ് വരുന്നുണ്ട്
ഓ ഒരു ഒരു കിലോ ആ വരുവാത്
ആഹ് ഒരു കിലോ ഒരു പാറന്ന്
ആ ഞാനത് കഴിച്ചിട്ടില്ല യൂട്യൂബിലെല്ലാം കാണുന്നതിനാണ് കഴിച്ചിട്ടൊന്നുംഇല്ല സാധനം ഉം ഉം ആഹ് പക്ഷെ ഓവർ മധുരുള്ള അധികം നമ്മള് കൈക്കുമ്പ ഈ സുഗറ് അങ്ങനത്തെ എല്ലാം
അതാന്ന് ഏതാ ന്ന് ഇവപ്രഗ്നൻസി സൈമ് ല് തിന്നാനും പറ്റൂല്ല അതാണെങ്കി മ തുരത്തിനോട് ഭയങ്കര ക്രാവിങ്സ് വരുന്നുണ്ട്
ആ അപ്പൊ എത്ര മന്തായി അപ്പോ നിങ്ങളെ
ഇപ്പൊ ഒമ്പതായിന്ന്
ഓ അങ്ങനെ ആഹ് അപ്പൊ അധികം റസ്റ്റ്‌ന്നെരിക്കും ല്ലേ
റെസ്റ്റ് തന്നെ ഏരുന്നു ഹോസ്പിറ്റല് റസ്റ്റ് ഹോസ്പിറ്റല് റെസ്റ്റ്
ഓ ഹോസ്പിറ്റലും അധികും അങ്ങനെ ഛർദില്ലാം ഇണ്ടോ ഛർദി
അല്ലല്ല ലാസ്റ്റ് വെച്ചേ ഫസ്റ്റിലൊന്നുല്ലേര് ന്നു ഛർദിഒന്നുല്ല ഒരു സിംറ്റംസ് ഇതുവരെ ണ്ടായിട്ടില്ല
ആഹ് അനക്കാ ലാം ഫസ് ററിലാണ് നല്ല ഇത് ഛർദി ക്ഷീണോ ഇതെല്ലാം വരും ലാസ്റ്റ്ല് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാ ലില്ലാ ലാസ്റ്റ്ന്നെ
എനിക്ക് ഇത്ണ്ടായത് ഞാൻ പോലും അറിഞ്ഞില്ല ഞങ്ങൾ ടെസ്റ്റെയ്ത് ആ ടെസ്റ്റ് ചെയ്യാ എനിക്ക് മൂത്ര പഴുപ്പ് ഇടക്കിടക്ക് ഉണ്ടാവുന്നതാ അപ്പൊ വേദ നിം ക്ഷീണല്ലാം വന്നപ്പോ അതിന്റെന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാ അപ്പം പ്രഗ്നന്റാ ന്ന് പറഞ്ഞ് പിന്നെ പ്രിപേ നമ്മൾ ആദ്യം പ്രിപേടായിരുന്നു വേണമന്ന് വെച്ചിട്ട് ഇരിന്നതായിരുന്നു
ഓ അങ്ങനെ പക്ഷെ ആദ്യായിട്ടുള്ള കുട്ടിയായി
ആഹ് അതെ അതെ
അപ്പൊ എന്താലും വേണ്ടേ
ആഹ്
ആഹ് പിന്നെ അപ്പൊ അരിയോത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കല് അപ്പോ ങ്ങള് ആഹ് ബസ് ബസ്സിലോ അല്ലെങ്കി ഭർത്താവ് കൂട്ടിപ്പോക്കാ
ആഹ്
ഉം ഉം
പിന്നെ എന്തല്ല ഫുഡ് എന്താന്ന് ഭക്ഷണം
പിന്നെ ചപ്പാത്തിന്നെ ആക്കീനു എന്നല് ആ ഇത് ഒരാഴ്ച്ചക്കത്ത് പിന്നെ മീമോളൊട്ടിയത് ഉണ്ട് പിന്നെ അതിനെക്ക കൊണ്ടല്ലോ ഒപ്പിക്കാൻ വിചാച്ച് രാത്രി അങ്ങനെ ഫുഡ് ആക്കൽ കൊറവഞ്ഞാന്ന് ഇങ്ങള് എന്നാക്കീന്
ആഹ് അടക്കെ ഇന്ന് എനി കല്യാണ തലേന്ന് ആയതോണ്ട് സ്പെഷ്യൽ ഉണ്ടാവും നെയ്ച്ചോറും നെയ്ച്ചോറും കോഴിക്കറിയോ
ആഹ് അപ്പൊ അരിയത്തായോണ്ട് നിങ്ങക്ക് അവര് കൊണ്ട്ത്തരും ജീരിക്കുംല്ലേ അങ്ങനെ കല്യാണം വീട്ടിൽന്ന് അങ്ങനെ
ഹസ്ബന്റ് കൊട്ന്നരും ഹസ്ബന്റ് ഉണ്ടല്ലോ
ആ അതന്നെ അരിയത്ത് കല്യാണ ആവുമ്പോ അങ്ങനെന്നാണ് നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടങ്ങനത്തെ സിസ്റ്റം അയ്യ അപ്പുറത്ത നിന്ന് ഇപ്പുറ എല്ലാം കൊണ്ട തരോ അപ്പൊ നമ്മളെപ്പരം കൊടുക്കും ആ അങ്ങനെയുണ്ട് നമ്മുക്ക് ഇങ് തന്ന പോലെ തന്നെ നമ്മള അപ്പുറം കൊടുക്കും ഇപ്പൊ ഓ ഓണത്തിന് വിഷുവിന് അങ്ങത്തെ അങ്ങനത്തെ സംഭവങ്ങളല്ലാം അവ അവര് ആ വരെ നമുക്ക് കൊണ്ടു തരും താ അവരെ സാധനങ്ങളെല്ലാം പല സാധനങ്ങള ആക്കിയത് അപ്പൊ നമ്മൾ അങ്ങോട്ടും കൊടുക്കണ്ടേ എന്തെങ്കിലും പെരുന്നാൾ എല്ലാം ബരുമ്പോ നമ്മ നമ്മള അങ്ങോട്ടും എന്തെങ്കിലും അങ്ങനാ ഓ ആക്കിട്ട് ബിരിയാണി ആ തിരുമ്പോ
പക്ഷെ ഈ ഏരിയയില് ഹിന്ദൂസ് കുറവാണ് ഹിന്ദുസ് അങ്ങനെ ഞാൻ കണ്ടില്ല ഹിന്ദുസും കണ്ടില്ല ഒരു വീട്ടിലും ടി വി അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടല്ല
ഓ ടി വി ഇല്ലേ ഓ ഇപ്പ അയിനെല്ല എല്ല ആ എല്ലാരും ഇപ്പ മൊബൈല് തന്നെയ അല്ലേ ടിവി യല്ലോ അപ്പൊ അതോണ്ടിരിക്കും ഉ പിന്നെ
പറ്റല്ലോ ഇല്ലേ ടി വിയന്ന് പറഞ്ഞ
ആ പിന്നെ അത് മാത്രല്ലാലോ ഇത് ഇപ്പളേത്തെ കാലം എന്നാ ചെറിയൊരു ടാപ്പ് പോലെത്തെന്നാണ് അതിൻന്റെ പേരുന്ന ലാബ് എന്നാ പേര് കിട്ടുന്നില്ല ലാപ്ടോപ്പ് അല്ലപ്പ ചെറിയൊരു ഫോൺ പോലെ ത്തെന്നെ ഒരു കുഞ്ഞു ഒരു ചതുരക്കള്ളി പോലത്തെ ഒരു സാധനം ഇല്ലേ അതിന്റെ പേരുന്നേനൂ ആഹ ഐ പാട് പോലത്തെ അങ്ങത്തെെയല്ലാം ഇല്ല ഇപ്പൊ കുട്ടിയൊക്കെല്ലോ പഠിചക്കാനും ഇതാക്കാനന്ന അപ്പൊ ഈ ട്ടി ടിവിന്റെ ആവശ്യം വേണ്ടി വരുന്നില്ല അപ്പ അതെല്ലാം ഉണ്ടാകുമ്പോ അയിന്റാത്തെന്നെ കൊറെേ ഗെയിംസും അതും ഇതല്ലോ അയിന്റത്ത് പഠിക്കുന്നവരെ അയിന്റാത്ത് തന്നെ അവർക്ക് ഡൗൺലോഡ് ആക്കിയിട്ട്
ഉം പക്ഷെ ഇപ്പോ അത് അതുകൊണ്ട തന്നെ ഭയങ്കര പ്രശ്ന ആണേനൂ
ആഹ പക്ഷെ ഈ അത് ആ അഡിക്റ്റ അഡിക്റ്റന്നെ ആണ് അത് അധികം കൊടുക്കാൻ പാടില്ല ഓവറയിട്ട് കറി ചെ പക്ഷെ ഉം അന്റെ ഓൻ മോളല്ലോ സ്കൂൾ വിട്ട് വന്ന് കയിഞ്ഞാൻ പിന്നെ കുറച്ച് റസ്റ്റ്‌ട് എടുത്തോട്ടെ വെച്ചിട്ട് കൊടുക്കും പിന്നെ ഞാൻ ൻ കൊടുക്കു ല്ല പിന്നെ പിന്നെ മയിരിബ് ആയില്ലേ പിന്നെ ചായ കുടിച്ച് അങ്ങനെ അങ്ങ് സമയുമ്പോഴത്തേക്ക് മയിരിബ് ആവും അപ്പൊ ഞാൻ കൊടുക്കലല്ല പിന്നെ കൊറ അനക്കാകെ ഒരു മോളൊള്ളൂ ആ ഓള് ഒന്നാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നേ
ഓ ചെറിയ മോളാണല്ലേ
ആ ആഹ
ആ എന്താ പേര് കുഞ്ഞിന്റെ പേരെന്താ
ഷെൻസ ഉം ഷെന്സ നിങ്ങളെ നാട്ടിലെല്ലാം ഇണ്ടാ. ഷെന്സാന്നുള്ളെ
ഒരുപാട് ഷെൻസ ഹെൻസ സെൻഹ ഒരുപാടുണ്ട്
സെൻഹാ എന്റെ അമ്മായിന്റെ മോളെ പേരാണ് സെൻഹ ഉ പിന്നെ ആദ്യം ആനു ആ ഹസ്ബന്റിന്റെ വീട്ടുകാര് ഇടാൻ വിചാരിച്ചേണ് അപ്പോ എനക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്നാ നമ്മളെ വീട്ടിലെന്നെ ആളുണ്ടല്ലോ
ഉം ഇപ്പ എല്ല ഇപ്പ ആഹ ഇപ്പല്ല ഈ ഷെൺ ആ ഈ ഷെൻസ ഇള്ളിയത് ഓക്കെ ആ ഫസ്റ്റ് ലെറ്റർ മാറ്റ ത്തി കഴിഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് ഷെൻസ ഹെൻസ കെൻസ ഒക്കെ വരുന്നുണ്ട്
ആഹ പിന്നെ നമ്മ അന്റെ മോളെ നടൂലെ ലെറ്റർ മാറ്റിയാല് എന്റെ അമ്മായിന്റെ മോളെ പേരാവും, ശതന്നാവും. ചെന്ദന്റെ ആഹാ അപ്പോ അവര് പറയൂ ഇതെന്നാ നമ്മള പേര് ക- ഒരു നടുവിലുള്ള ഒരു അക്ഷരം മാത്രല്ലേ മാറ്റാണ്ടു.
അത അതന്നെ എന്റെ അവസ്ഥ. ഹസ്ബന്റിന്റെ പേര്, എന്റെ പേര് ഹസ്ബൻഡന്റെ പേര് ഏകദേശം ഒരു മാച്ച് പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് ആഹാ, അങ്ങോട്ടും ഇങ്ങോട്ട് അക്ഷ- അക്ഷരങ്ങൾ മാറ്റം മാത്രള്ളൂ, അക്ഷരങ്ങളെഎല്ലാം ഒന്നാ.
ആഹാ ആഹാ അങ്ങനെയല്ലോം. അതെ ഓരോരുത്തല് പക്ഷേ ആഹാ അങ്ങനെയ എന്റെ ഫ്രണ്ട്സിന്റെ, ഓള പേര് മുനീറാന്ന് പക്ഷെ ഓക്ക്- കിട്ടിയ ഹസ്ബൻഡിന്റെ പേര്, അതേ സെയിം പേര്. മുനിറന്റെ ർ മുനിർ ആഹാ അപ്പോ നമ്മ- ള് അതിശയപ്പെട്ടു, ഇതെങ്ങനെയാണ് ഇവക്ക് ഇങ്ങനെ കിട്ടിയ സെയിം മാച്ച് ആയിട്ട്ന്നെ ഒരേ പേരന്നെ. അല്ല ഓള് പേരിന്നെ അവരെ പേരിന്നെ കിട്ടിയല്ലോ, അതല്ല-
ആഹാ അതാണ് ഒര് ആഹാ അതാണ് സെയിം. ഇപ്പ അവര് സ്നേഹിച്ചു കെട്ടിയതാ സംശയം.
ആഹാ എന്നാ ശരി വെക്കട്ടെ എന്നാ ശരി ആയി സമയയായി.
ആഹാ ശരി എന്നാ.